ഹലോ
ആഹ് ന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടെയോ
അവിടെ സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ
ആഹ് മഴയുണ്ട് ഇപ്പൊ നല്ലൊരു മഴ പെയ്തു മൊത്തം വെള്ളമായി കെടക്കാ
ആഹ് ഇവിടെ മഴ പെയ്ത് നല്ല കാറ്റുണ്ട് ആഹ് ആഹ ഹാ ഹാ പിന്നെ എന്തെടുക്ക്ന്ന്
അടുക്കളലെ ജോലിയൊക്കെ കഴിഞ് ഇങ്ങോട്ടെറങ്ങിയതേ ഉള്ളൂന്ന് താമസിച് പോയി
മോൻ സ്കൂള് പോയാ കുഞ്ഞു സ്കൂളിൽ പോയ ആഹ് ആഹ് ഇവിടതാള് അക്ഷരം പടിക്കാൻ പോന്ന് സ്കൂള് വിട്ടില്ല അതെ ഇന്ന് ക്ലാസ്സ് ഇല്ലന്ന് പറഞ്ഞ് അതുകൊണ്ട് പോയില്ല ണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എല്ലാം വന്ന് ഇരുന്ന് കളിക്കുന്നാള് ഞാൻ അടുക്കള ഇച്ചരി ജോലി ഉണ്ടായിരുന്ന ജോലിയൊക്കെ കഴിഞ് ഇങ്ങനെ ഇരിക്കുന്നു
ഉം
ആഹ് മീനോക്കെ കിട്ടിയാ
ആഗ് മീൻ ചൂട് മീന് ണ്ടായിരുന്നു അപ്പൊ അത്ച്ചിരി തേങ്ങാ കറിയും വെച്ച് കൊറച്ചെടുത്ത് വർത് ബീറ്റ്രൂട്ട് തോരന
ആഹ് ഹസ്ബൻഡ് ജോലിക്ക് പോയാ ആഹ് ആഹ് ആഹ് ആഹ്
അവിടെ ചേട്ടൻ പോയോ
ആഹ് ഇവിടെ ചേട്ടൻ പോയി ഇനി വൈകീട്ട് നോക്കിയ മതി
ചയ്ക്കു കഴിക്കാൻ വരത്തില്ലേ അപ്പൊ
ഉച്ചക്ക് കഴിക്കാൻ വരത്തില്ല പൊറത്തുന്ന് കഴിക്കും. ദൂരയിരിക്കുവേ അപ്പൊ പുറത്ത് ഇത്രയും ദൂരം ഓടി വരാൻ പറ്റത്തില്ലല്ലോ പ്പൊ അങ്ങ് പുറത്തുന്ന് കഴിക്കും കൊറച് നാള് വരെ വീട്ട വന്ന് കഴി ക്കായിരുന്നു പ്പൊ ഇപ്പൊ പിന്നെ ദൂരെ ദൂരെ ഒക്കെ ആവുമ്പോത്തേക്കും പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാനും കാണത്തില്ല ഞാനും ക്ലാസ്സിനൊക്കെ പോവും അപ്പൊ വന്നിട്ടും കാര്യ ല്ലല്ലോ അതുകൊണ്ട്ന്നെ വൈകിട്ടേ വരത്തുള്ളൂ
ആഹ് ആഹ് ആ യെന്റിന്താ ക്ലാസ്സിന് പോകുന്നു
ഞാൻ പി എസ് സി യുടെ ക്ലാസ്സിന് പോകും. ആഹ്
പ്പ ഉടനെ എക്സാം ഉണ്ടോ എന്തേലും
ഉടനെ പ്രിലിമിനറി വരുന്നുണ്ട് കബനി വാടാ യിന്റെ പ്രി പ്രിലിമിനറി വരുന്നുണ്ട്.
ഉമ് പോഒത്തിരി നാള് കൊണ്ട് പോകുന്നുണ്ടോ ക്ലാസിനു
ഇല്ല കൊറച്ചു നാളായള്ളൂ കൊറച് നാളന്ന് വെച്ചാ ഗ്യാപ്പ് വന്ന് എഹ് ആഹ് ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോത്തേക്കും പോയി അത് കഴിഞ്ഞ കല്യാണക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ഗ്യാപ്പ് വന്ന് പിന്നെ പിന്നെ കൊറോണ വന്നപ്പോഴത്തേക്കും ഭയ ഭയങ്കര ഒരു ഗ്യാപ്പ് വന്ന് ഒരു നാലഞ്ചു വർഷം ഗ്യാപ്പ് വന്ന് കഴിഞ്ഞപ്പം പിന്നെ പോയപ്പോഴത്തേക്കും ഇപ്പം എല്ലാം സിലബസും എല്ലാം മാറിയതുകൊണ്ട് എല്ലാം താളം മറിഞ്ഞ് ഇരിക്കുവാ പിന്നെ നമ്മള് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോത്തേക്കും പിന്നെ എല്ലാം എല്ലാം നമ്മള് കല്യാണം ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു പ്രാരാബ്ദവും കാര്യങ്ങളും ഒക്കെ ആവുമ്പോ നമുക്ക് അങ്ങനെ അങ്ങ് പോത്തില്ലേ അതുകൊണ്ട് അതുകൊണ്ട് വലിയ എന്തോന്നൊന്നും ഇല്ല പിന്നെ പഠിക്കുന്നുണ്ട് പഠിക്കാതിരിക്കുന്നില്ല പഠിക്കുന്നുണ്ട്
നമ്മള് കെട്ടിയെന്ന് പറഞ്ഞാലും കല്യാണത്തിന് മുമ്പ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ പറ്റത്തില്ലല്ലോ
പറ്റത്തില്ല പറ്റത്തില്ല പിന്നെ അതിനുള്ള സമയം നമ്മള് കണ്ടെത്തണം സമയം കണ്ടെത്തിയില്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇപ്പം രാവിലെ അതിരാവിലെ എണീറ്റ് നമ്മള് വീട്ടിലെ ജോലി തീർക്കുവാണെങ്കിൽ അല്ലെങ്കി അത് രാവിലെ എണീറ്റ് പടി ഒരു ഒന്ന് ഒന്നര മണിക്കൂറ് പഠിച്ചിട്ട് ജോലി ചെയ്യുവാണെങ്കിലും വിഷയമില്ല അപ്പൊ പടുത്തത്തിന് വേണ്ടി സമയം കണ്ടെത്തണം
കണ്ടെത്തണം അതാണ് നമ്മക്ക് കുട്ടികളൊന്നും ഇല്ലെങ്കിലേ നമുക്ക് വലിയ കുഴപ്പം വരത്തില്ല
വലിയ കൊഴപ്പില്ല പിന്നെ ആഹ് മോന് മോന് അംഗനവാടി ആഹ് അംഗനവാടി വി വിട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ രണ്ടാം പഠി ക്കാൻ ഇറങ്ങിയത് ഉം
അപ്പം കൊഴപ്പമില്ല തീരെ ചെറിയ ആളാണെങ്കിൽ നമുക്ക് നട നട
പറ്റത്തില്ല പറ്റത്തില്ല നമ്മള് ആ തീരെ ചെറുതായിരുന്നപ്പോ അവക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് വച്ചാ അതിനെ നോ നോക്കണം വീട്ടുകാരേയും നോക്കണം എല്ലാം നോക്കണം അതോണ്ട് വല്ലോം ചെയ്യുന്നുണ്ടോ അതോ
ഇല്ലില്ല ഞാൻ പി എസ് സി യുടെ കോച്ചിങ്ങിന് പോകുവായിരുന്നു ഇപ്പൊ പോകുന്നില്ല ഇപ്പൊ നിർ പി ഒന്നും ചെയ്യുന്നി ഇല്ല ഇപ്പം മോൻ സ്കൂളിൽ പോയി തുടങ്ങിയതൊക്കെ ഉള്ളൂ അപ്പം ഇനി എന്തെങ്കിലും ജോലിക്ക് നോക്കണം
ആഹ് ആഹ് ആഹ് ആഹ്
ഉമ് അവിടെന്തുവാ ഇന്ന് സ്പെഷ്യല് മീനൊക്കെ കിട്ടിയോ
ഇന്ന് മീന് ഇന്നലെ കിട്ടിയതായിരുന്നു ചൂട ചൂട പിന്നെ അത് കറി വെച്ച് ചൂട മുളക് കറിയും വെച്ച് പിന്നെ സാമ്പാറുണ്ട് രാവിലെ ഇഡലിയും സാമ്പാറും ആയിരുന്ന് ചക്കക്കുരു ഇച്ചിരി മെഴക്ക് ചക്കക്കുരുവേ ഇച്ചിരി മെഴക്ക് പെരട്ടി അങ്ങനെ ഇന്ന് മോന് പോകണ്ടാത്തോണ്ടേ ഇന്ന് മോന് അവിടെ ക്ലാസില്ലായിരുന്നു പോണ്ടാത്തോണ്ട് പിന്നെ
ഇന്നെന്താ ക്ലാസ് ഇല്ലാഞ്ഞെ വെള്ളിയാഴ്ച അല്ലേ
അല്ല ഞാന് ഇപ്പം അക്ഷ പിന്നെ അക്ഷരം പഠിപ്പിക്കാന് ഒരു വീട്ടിലാ വിടുന്നതേ അപ്പൊ അവിടത്തെ ചേച്ചി എങ്ങാണ്ട് ഇവിടുന്ന് പോന്ന് അപ്പം അതു കൊണ്ട് പിന്നെ ക്ലാസ്സില്ല പിന്നെ വീട്ടിലുണ്ട് ആള്
അംഗൻവാടിയില് പോവുന്നില്ലേ അപ്പൊ കുഞ്ഞ്
അംഗനവാടി ഒരു വർഷം വിട്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞങ്ങള് വീട് വെക്കുന്നുണ്ട് അപ്പോ വീട് പണിയെല്ലാം കൂടെ പറ്റ പറ്റുന്നില്ല എന്റെ വീടിന്റെ അടുത്തുള്ള അംഗനവാടിയിലാ വിട്ടതേ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്നില്ല വീ പണിക്കാരുള്ള അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോ ആഹാരം കൊടുക്കണ്ട എങ്കില് നമ്മള് നിക്കണല്ലോ പണി ചെയ്യുന്നിടുത്തേ അപ്പൊ അതു കൊണ്ട് ഞാൻ പിന്നെ വീടിന്റെ അട്ത്ത് ഇച്ചിരി ദൂരം ഒണ്ട് അപ്പൊ വീടിന്റെ അടു സെ സെന്ററിലാക്കി അപ്പൊ അത് രാവിലെ പത്ത് മണിക്ക് വിട്ട് ആഹ് കൊഴപ്പല്ല പത്ത് മണിക്ക് വിട്ട് വൈകിട്ട് നാലുമണിയകുമ്പോ പോയെടുക്കാം ഉമ് ചോറ് കൊടുത്ത്‌ വീടോ ചോറ് സ്നാക്സ് നമ്മള് സ്കൂളി പോന്ന പോലെ തന്നെ രാവിലെ എല്ലാം ര രാവിലെ തന്നെ എണറ്റ് എല്ലാം ചെയ്ത് അത അതാകുമ്പോത്തേക്ക്‌ രാവിലെ പണി തീരും രാവിലെ ഒര് അ ജോലിയെല്ലാം ഒതുങ്ങും പിന്നെ തുണിയൊക്കെ കഴികിയമതി പിന്നെ ഞാൻ ക്ലാസിന്പോവുമ്പോ തുണിയൊന്നും കഴ്‌കാൻ തുണിയൊന്നും കഴ്‌കാൻ പറ്റത്തില്ല പിന്നെ ഒരു ദിവസം നി കിട്ടുമ്പോത്തേക്കും തുണിയും മെനഞ്ഞാന്ന് കഴി ഫുള്ള് നല്ല വെയിലുണ്ടായിരുന്ന് കഴി എല്ലാം ഇട്ട് ഒണക്കിയല്ലേ ഇപ്പൊ അതുപോലെ കൂടി ഒരു ദിവസം കഴികില്ലെക്കി തുടികൂടും
അതെന്നെ ഇപ്പൊ ഈ മഴ വന്ന് കഴിയുമ്പോ ഒന്നും നടക്കത്തില്ല ഇവിടെയും ഒരുപാട് തുണി ഇപ്പോവാഷിംഗ് മെഷീനിൽ അടിപിച്ച് എടുത്ത് ഇട്ന്ന് എടുക്കുന്നു ഇടുന്ന് എടുക്കുന്നു എന്നുള്ള അവസ്ഥയാ നമ്മളിപ്പോ ഇതിനകത്ത് മിഷേൻ ഇട്ട് അടിച്ചെടുക്കുമ്പോ കൊറെ ഇച്ചിരി ഒന്ന് തോർന്നല്ലേ കിട്ടുന്നത്
തോർന്ന് കിട്ടും മിഷേനി കഴുകുന്ന ഇഷ്ടമണോ
നമ്മള് വീട്ടിലിടുന്ന ഡ്രസ്സ് ഇടും അല്ലാതൊള്ളതോന്നും ഇടാ
നല്ല ഒന്നും ഇടത്തില്ല ആഹ് ഞാനും അഡ ആൻഡ്ര ഇത് ഒന്നും ഇടത്തില്ല പിന്നെ ഏഹ് നല്ലത് ഒക്കെ അല്ലാത് കൈ കൊണ്ട് കഴുകും
ആഹ് എന്നാലും അങ്ങനെ തന്നെ നമ്മടെ വീ ഇടുന്ന ഡ്രസ്സുകളൊക്കെ എടുത്താനത്തിട്ട് കഴികും പിന്നെ കുഞ്ഞിന്റെ അങ്ങനെ ഇടാറില്ല
ആഹ് കുഞ്ഞിന്റെ പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ക്ലീൻ ആക്കുവോ മാസത്തില്
മ്മടെ മാസത്തില് മാസത്തില്ല അതിനത്ത് ഞമ്മക്ക് അറിയാ പറ്റും പറ്റൊല്ലോ ഈ ഒരു പാട് അഴുക്കൊക്കെ ഇരിക്കുന്നെ ആഹ് അപ്പോ അതനുസരിച്ച് ആഹ് ചേട്ടിൻ എടുത്ത് ക്ലീൻ ചെയ്യും
ആഹ ആഹ ആഹ ഹ അല്ല അത് ക്ലീൻ ചെയ് ല്ലെങ്കി വിഷയവാ